ഹലോ.
കേൾക്കാമോ?
ആഹ് കേൾക്കാം.
അല്ല കൊർച്ചൂസായിട്ടൊരു കാര്യം ആലോചിക്കായിര്ന്ന കെട്ടോ
എന്താര്ന്നു
ഇപ്പ നമ്മള് സോഷ്യൽ മീഡിയൊക്കെ കാണുമ്പൊ നമുക്ക് ഒര് കാര്യം മനസ്സിലാവ്ണില്ലെ ഇപ്പം ആൾക്കാരുടെക്കെ ലൈഫ് സ്റ്റൈല് മാറുന്നതായിട്ട് തോന്നീട്ടുണ്ടോ?
ആ അതെ അതെ ഇപ്പോ പലരും പലരെ അനുകരിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നാറ്ണ്ട് ഇപ്പൊ സിനിമാതാരങ്ങളെയാണെങ്കിലു ഇപ്പൊ പുതിയതായിട്ട് വരുന്ന സോഷ് സോഷ്യൽ മീഡിയിം ഇൻഫ്ലുവേർസേർ‌സ്നിം അവരെയൊക്കെ ആഹ് സാധാരണ ജനങ്ങൾ വളരെയധികം ഇമിറ്റേറ്റെയ്യുന്നുണ്ട് അവരെന്തും ധരിക്കുന്നു അവരെന്ത് വേഷം ആണിട്ന്നത് എന്ത് എന്ത് കോസ്മെറ്റിക്സാണ് ഉപയോഗിക്കുന്നത് അവരെ അങ്ങനെയാണ് നടക്കുന്നത് അവര്ടെ രീതിയൊക്കെങ്ങനെയാണ് അതൊക്കെ മിക്കവരും ഇപ്പൊ എമിറ്റേറ്റെയ്യാറുണ്ട് അല്ലെ
ഇപ്പൊ സോഷ്യൽ മീഡിയ എടുക്കുമ്പോ തന്നെ പലരുടെയും ഇൻസ്റ്റയില് ജീവിത രീതി മാറിപ്പോയല്ലോ തോന്നുന്നുണ്ട് കാരണം പലരും ഏ എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നപോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിട്ട് ന്ന്ട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു അത് തോന്നിയിട്ടുണ്ട് എനിക്ക്
അതെ അതെ എല്ലാം ഒരു റീച്ചന് വേണ്ടിയിട്ട് കുറെേ കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട് പേഴ്സണൽ ലൈഫും പ്രൈവറ്റ് ലൈഫും ആണെങ്കിൽ പോലും അ ആ വളരെ പബ്ലിക്കായിട്ടാണ് അവരെല്ലാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നാലും അത് ഒരു പരിധി കഴിയുമ്പോ ഇപ്പോൾ അത് വളരെധികം ആരോചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്
ഇപ്പ തന്നെയാണെങ്കിലും ഇപ്പൊ പല പലവരും പലർക്കും ഇപ്പോ ആർഭാടം എന്നൊരു രീതിയിൽ പോകുന്നുണ്ട് കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിട്ട് ആൾക്കാര് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇപ്പൊ ഐഫോൺ വാങ്ങാന്ന് പറ ഇപ്പൊ പലരും ഇപ്പൊ കടബാ സത്യത്തിൽ ഉള്ളവരാണെങ്കിൽ പോലും ഇ എം ഐ ഇട്ട് വരെ ഐഫോൺ വാങ്ങാൻ റെഡിയ ആകുന്നവരുണ്ട് ഇപ്പോ ഞാനുൾ ൾപ്പെടെ അതില് ഉൾപ്പെടുന്ന ഒരാളാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം ഐഫോൺ വാങ്ങണെന്നാണ് അതും അതുപോലെ തന്നെയാണ് ഇപ്പ പല ആൾക്കാര് ഇപ്പൊ കൊച്ചു പിള്ളേരായിക്കോട്ടെ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പറയുന്നത് ഇതുപോലെ എന്തേലും ആർഭാടത്തിനുള്ള സാധനം വാങ്ങാന്നുള്ളതാണിപ്പം ഐഫോൺ അല്ലെങ്കിൽ തന്നെ അതിനേക്കാളും മികച്ച ഫോണുകൾ അതിലും റൈറ്റ് കുറവിന് നമുക്ക് കിട്ടും പക്ഷെ അത് ഒരു എന്താണ്
ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ആയിട്ട് അത് മാറിയിട്ടുണ്ട്
അതെ നമ്മള് ബ്രാൻഡിനെ അധികമായിട്ട് പ്രണയിക്കാൻ തുടങ്ങുമ്പോള്ള ഒരിതാണ് അങ്ങനെ കൊറേ കടബാധിതയാകുന്നവരുണ്ട്
പിന്നെ കുറേ പേര് സ്റ്റാറ്റസ് നോക്കാനായിട്ട് ഇപ്പോ ഇപ്പോ ഐഫോൺ ആണെങ്കിൽ പോലും അതൊരു സ്റ്റാറ്റസിന്റെ പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട് ഐഫോൺ ഉള്ളവരൊക്കെ റിച്ച് സ്റ്റാറ്റസാണ് എന്ന് കാണിക്കാൻ വേണ്ടീട്ട് ഐഫോൺ കൊണ്ട് നടക്കുന്നവരുണ്ട് അത് വെറുതെ ഫോൺ കോള്ള് കോളിങ്ങിന് വേണ്ടി കോളിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പൊ സാധാരണ ഐഫോണിന്റെ മെയിൻ യൂസ്ന്ന് പറയുന്നത് ഇപ്പോൾ നല്ല മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാനും എഡിറ്റിങ്ങിനും വീഡിയോ ക്യാപ്ച ഇറങ്ങിയപ്പോ മൂവി ചെറിയ ഷോർട്ട് ഫിലിംസിനൊക്കെ എടുക്കാൻ ഐഫോൺ യൂസ് ചെയ്യാറുണ്ട് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആായിയിരിക്കും പക്ഷെ എന്നിരുന്നാലും അല്ലാത്ത ആൾക്കാരും ഒരുപാട് ഒരുപാടായിട്ട് അത് മേടിക്കാറുണ്ട്
അത് പോൽ തന്നെ ഇപ്പ നമ്മള് ആ ഇപ്പ ഇൻസ്ലുവൻസ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ഇൻസ്ലുവൻസ് അവരിങ്ങനെ ആർഭാട ജീവിതം ജീവി എന്നാപിന്നാ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ ജീവിക്കണന്നാണ് ആഗ്രഹം അവര് ഇടുന്ന ബ്രാന്റെഡ് ഡ്രസ്സ്‌ എന്താണെങ്കിലും ലക്ഷങ്ങളെ വിലയുള്ള വണ്ടിയാണെങ്കിലും ആഡംബരായിട്ട് നടത്തുന്ന യാത്ര യാത്ര പോകണ്ടാന്നല്ല പോണം ഉറപ്പായിട്ടും പോണം പക്ഷെ അതൊക്കെ കാണുമ്പം നമുക്ക് സ്വന്തം തോന്നു യ്യോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കൊരു പരാജ്യയാ ണോ അങ്ങനെ ഇൻക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അയ്യോ എനിക്ക് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ
അതെ ശരിയാണ് ശരിയാണ് നമ്മുടെ ഇപ്പൊ കൂട്ടുകാരാണെങ്കിൽ പോലും പലയിടത്ത് യാത്ര ചെയ്യുകയും പലയിടത്തുള്ള വീഡിയോസ് ഇടുകയും പല ഏ പല പുതിയ തരം ഭക്ഷണങ്ങൾ കഴിക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോ നമുക്കൊരു ചെറിയ വെശമം ഉള്ളിൽ തോന്നാറുണ്ട്
അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ ഈ ഇൻഫ്ലോവൻസി ഇൻഫ്ലോവൻസിനൊക്കെ ഈ ബ്രാൻഡുകൾ എന്ത് ചെയ്യോന്ന് വെച്ചാൽ കൊളാബായിരിക്കും കൊടുക്കുന്നത് അതായത് അവർക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ അയച്ചു കൊടുക്കും അവര് റിവ്യൂ ചെയ്യും പക്ഷെ നമ്മളെന്താണ് വിചാരിക്കുന്നത് അവര് വാങ്ങി യൂസ് ചെയ്യുവാണ് എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പുറകേെ പോകുന്നത്
അതെ അതെ
നമ്മള് ഉള്ള കാശ് കളഞ്ഞ് ഇല്ലാത്ത കാശിനെങ്ങനെലൊക്കെ കടം വങ്ങിയിട്ടായിരിക്കും അത് വാങ്ങു അവസാനം കടം കയറുമ്പോ എന്ത്യ്യും അപ്പൊ ബോധോദയം ണ്ടാവും
എല്ലാം കഴിഞ്ഞു ഒരു കടക്കണിയിലായി നി ക്കുമ്പോഴായിരിക്കും അവസാനം ആ ഒരു ബോധോതയം ഉണ്ടാവുന്നത് അപ്പൊ എല്ലാം കഴിഞ്ഞും കാണും അല്ലേ
ആ അതെ അതെ
ആഹ പിന്നെ ആഹ് പിന്നെ സാരമില്ല ഇപ്പോഴത്തെ ആ എല്ലാ കുട്ടികളും ഏ ആ ഇപ്പോ ആ പിന്നെ ഈ ഇടയ്ക്ക് പുതിയ വേറൊരു ട്രെൻഡന്റായിരുന്നു മറ്റേ കൊറിയൻ ആളുകളുടെ അവരെ മെയിനായിട്ട് ആളുകൾ കുട്ടികള് വളരെ ചെറിയ കുട്ടികൾ അവരെ വലുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് മറ്റേ കൊറിയൻ പീപ്പിൾനെ ഇമിറ്റ് ചെയ്തായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു
ആഹ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്
അവരുടെ
ഇൻഫ്ലുവൻസ് ആക നമ്മള് മോട്ടിവേറ്റ് ആവാം പക്ഷെ അത് ഒരുപാടാകുമ്പോഴാണ് പ്രശ്ന ങ്ങളുണ്ടാവുന്നത് ഉറപ്പായിട്ട് നമുക്ക് അവരില് ഇൻഫ്ലുവൻസ് ആവുന്നതൊരു തെറ്റല്ല പക്ഷെ അത് ഓവറ ആകു മ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്
ആഹ അതും ശരിയാണ് അവര് മാ അല്ലേ അവര് ആരെയണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരാണ് ശരി അവരാണ് എപ്പോഴും സത്യം അത് അങ്ങനെ വേണം ജീവിക്കാനുള്ളത് എന്നൊരു ബോധ്യം ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറിയാൽ മാത്രമേ അവർക്ക് അതിനൊരു മോചനം ഉണ്ടാവത്തുള്ളൂ
ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മള് പണ്ടൊക്ക കാലത്ത് ആൾക്കാര് എങ്ങനെങ്കിലും ഈ മഴേന്നും കാറ്റിന്നും ഒക്കെ രക്ഷപ്പെടാനായിരുന്നു വീടുകളൊക്കെ വെച്ചിരുന്നത് പക്ഷെ ഇപ്പോ ഇപ്പൊ എന്താ ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീടുകൾ പണിന്ന് കണ്ടിട്ടില്ലേ
അത് ഓരോരുത്തരെ ഇഷ്ടമാണ് എങ്കിലും ഏഹ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും അതുപോലെ തന്നെ നല്ല റീച്ചക്കെ കിട്ടാൻ വേണ്ടിട്ട ഇ തുപോലെ വീഡിയോസോക്കെ ഇടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്
അതെ അതെ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമുള്ള ഒരു അത്രയും മൂന്നു പേര് മാത്രം താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മാളിക പണിയേണ്ട ആവശ്യം ഇല്ല പക്ഷെ അവരുടെ ആ ഇപ്പൊ അത്രിം വലിയ മാളിക പണിയുകയാണെങ്കിൽ അതിൻ്റെ അതിനു ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നല്ലതുപോലെ നോക്കി നടത്താൻ പോലും അത്രയും എഫേർട്ട് വേണ്ടിവരും
ഇപ്പൊ വേ വേറ ഇത് കാണുന്ന ഇപ്പോ ഏഹ ഇവര് വിദേശത്തുള്ളവരായിരിക്കും മലയാളികൾ തന്നെയാണ് വിദേശത്തായിരിക്കും ആ അവരെന്തയ്യു വെച്ചാൽ നാട്ടിൽ വന്നിട്ട് വലിയ വീട് പണിതങ്കിടും അതും ബംഗ്ലാവ് പോൽത്തെ എന്നിട്ട് ഇവിടെ താമസിക്കാൻ ആരും കാണത്തില്ല പിന്നീട് ഒരാളെ നിർത്തി അവിടെ ഓരോ ആഴ്ചയും തൂത്ത് വൃത്തിയാക്കും വെക്കേഷൻ വരുമ്പോ നിൽക്കും സത്യത്തിൽ അങ്ങനെ അത്ര വലിയ വീട് ആവശ്യണ്ടോ വെക്കേഷനോക്കെ വരുമ്പോ മാത്രം നിക്കാനാണെങ്കിൽ
ഇല്ല അതൊക്കെ വെറുതെ അവരുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുക നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി മാത്ര ഉള്ളൂ അങ്ങന അതൊക്കെ ചെയ്യുന്നത്
ഇങ്ങനെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞാൽ നമുക്ക് വേണെങ്കി ഒരു മാനസികരോഗമായിട്ടൊക്കെ പറയാൻ പറ്റൂലേ കാരണം കടം വാങ്ങിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇില്ലല്ലോ ഇപ്പ തന്നെ കല്യാണത്തി ന്റെ കാര്യമാണെങ്കിൽ ആൾകാര് എന്ത് ചെയ്യുന്നു ഇതുപോലെ ആർഭാടം കാണി കാണിക്കാൻ വേണ്ടി തന്നെ സ്വർണ്ണവും ഇതൊക്കെ വാങ്ങി കൊറെആൾക്കാർക്ക് ഫുഡ് ഫുഡും കൊടുത്ത് പിന്നീട് അവര് തന്നെ തിരിച്ച് കുറ്റം പറയും എന്നിട്ടാണ് ഇത്രയും വലിയ കട കട കല്യാണം നടത്തുന്നത് എന്നിട്ട് ഫുൾ കടബാധ്യതയയിരിക്കും. ഒരായുസ്സ് മുഴുവൻ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെയെ റിപ്പീറ്റ് ജോലി ചെയ്യണം.
അതെ അതെത്ര അത് മലയാളികളല്ല മാ- ലോകത്തുള്ള ലോകം മൊത്തം പറയാൻ പറ്റത്തില്ല എന്തായാലും. ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് മലയാളികളെ തന്നെയാണ് അവർക്കതൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് തൊട്ടേ ഉള്ളൊരു ട്രഡീഷൻ അവരിപ്പോഴും അത് നിലനിർത്തി പോകുന്നു സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം അതൊര് ട്രഡീഷന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പൊ കുറച്ച് മാറ്റം വരുന്നുണ്ട് എന്നിരുന്നാലും
കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ യൂസ് തന്നെയാണ് കാരണം നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സും സന്തോഷള്ള കാര്യങ്ങൾ മാത്രം ടാറുള്ളൂ അവരുടെ നെഗറ്റീവ്സ് അവർക്കുള്ള ലൈഫില് ബാഡ് ആയിട്ടുള്ള മൊമാൻസ് അവർ ഇടുന്നത് കുറവാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അവരുടെ ലൈഫ് മുഴുവൻ സന്തോഷമാണ്.
എപ്പോഴും ഹാപ്പിയാണ് അവര് ഒരിക്കലും വഴക്ക് കൂടത്തില്ല.
ത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത്.
അതെ അതെ ശരിയാണത്.
നല്ലൊരു ജോലി ഉണ്ടായിരിക്കേണ്ടതാണ് അതൊരു ആർഭാടം- അങ്ങനെൊന്നുല്ല നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വരുമാന വരവിനനുസരിച്ച് നമുക്കത് ചെലവ് ചെയ്യാൻ പറ്റണം അല്ലാതെ നമ്മുടെ വചെലവിനെ വരവിനേക്കാൾ കൂടുതൽ ചെലവായാൽ നമ്മുടെ കാര്യം അതോ ഗതിയാവും.
അതെ അതെ അത് പ്രശ്നമായി മാറും പിന്നീട് ആദ്യം ഒക്കെ കുഴപ്പം കാണത്തില്ലായിരിക്കും. മാനേജ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും അവിടെന്ന് ഇവിടെന്ന് കടം മേടിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇല്ലെങ്കി ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതുവഴി മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പിന്നീട് ആകുമ്പോഴത്തേക്കും അവിടെ പിടിവീഴും.
അതെ ഇത് പലരും അത് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഒരു ഇപ്പ എല്ലാവരും ഇപ്പം ഇപ്പം സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നു സെലിബ്രിറ്റീസ് ഇപ്പൊ സെലിബ്രിറ്റീസ് ഈ ഇടക്ക് ഞാൻ ഒരു ഇത് കണ്ടായിരുന്നു ഒരു ഷോയില് ഒരു സാധാ നോർമൽ ഒരു കവർ മഞ്ഞ് കവർ ബാഗായിട്ട്- അതുപോലെ ബാഗായിട്ട് പിടിച്ചേക്കുന്നു അത് ട്രെൻഡിങ് ആവുന്നു. ആഹ് നോർമലായിട്ടൊരു മഞ്ഞ് - കവർ പക്ഷെ ആൾക്കാർ വിചാരിക്ക അത് എത്ര ലക്ഷം എത്ര മൂന്ന് ലക്ഷം രൂപയുടെ ബാഗ ആണത് കണ്ട നമ്മുടെ സാധാരണ പച്ചക്കറി വാങ്ങുന്ന മഞ്ഞക്കവറും അതുപോലെ കൊറെ കോമഡികളുണ്ട്
അതെ അതെ ഈ വളരെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ എന്ത് എന്ത് യൂസ് ചെയ്യുന്നു എന്തൊക്കെ നോക്കാനായിട്ട് ഒരു ടീം അവിടെ കാണും.
അതെ നീലക്കുയിൽ നീലക്കോഴി പോലത്തൊ പേജ്
ആഹ് അതെ അതെ അവരെ മാത്രം ഫോക്കസ് ചെയ്തൊണ്ട് ഒരു ടീം അവിടെ ഉണ്ട്
എപ്പൊ ശരിയെന്നാ
ആഹ് ഓക്കെ
സമൂഹം ഇങ്ങനെ എപ്പോഴൊന്നും മാറാം പോണില്ല
ആഹ് മാറട്ടെ ഓക്കെ